ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷ ഷങ്ങള്
എന്ത് വിശേഷം സുഖായിട്ടിരിക്കുന്നു ങ്ങനെ പോകുന്നു അവിടെ എന്തൊക്കെയുണ്ട്
ഇപ്പപ്പോ മഴയൊക്കെ ഇടക്കുണ്ട് ന്ന് നല്ല ചൂടാണ് അന്തരീക്ഷമൊക്കെ
ആ മഴ പെയ്തോ അടുത്ത് പെയ്തോ
ആഹ് ഇപ്പ ഇടക്കിടക്ക് ഇങ്ങനെ ചാറി ചാറി നിക്കുവാണ് അത് കരണ തുണിയൊന്നും ഉണങ്ങുന്നില്ല അങ്ങനെ
ആഹ് ഇവിടെ മഴ രണ്ട മൂന്ന്സ് യി പെയ്തിട്ട് അതുകൊണ്ട് നല്ല ചൂടാ
ആഹ് മഴ പെയ്താലും പ്രശ്നം പെയ്തില്ലേ
അതെ ഏ രണ്ടൂന്ന്വസായി പെയ്തി മറ്റേ കഴിഞ്ഞ ദിവസക്കെ മഴയുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട മൂന്ന്സം അടിപ്പിച്ച് ഇങ്ങനെ മൂടി നൽക്കാന്നല്ലാണ്ട് മഴ പെയ്യുന്നില്ല അപ്പം നല്ല ചൂടായി പഴയ പോലെ ചൂടായി
ത് മഴ പെയ്തങ്ങോട്ട് കഴിഞ്ഞാൽ മാത്ര അം അം മഴ ഇങ്ങോട്ട് പെയ്യുമ്പോ മാത്രേ ഉള്ള് തണ് പ്പ് അത് കഴിഞ്ഞ പിന്നെ വീണ്ടും ചൂടാണ് രണ്ട് എക്സ്ട്രീംസല പോയിക്കൊണ്ടി പിന്നെ ഭക്ഷണക്കെ കഴിച്ചോ
കഴിച്ചു വയ്കിട്ട് ചായ കുടിയും കഴിഞ്ഞു എന്താ പരിപാടി എന്തൊടക്കായിരുന്നു
ആ ഞാന ഇവിടെങ്ങനെ യൂട്യൂബൊക്കെ നോക്കി സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് എന്റെ സ്നാക്സ് എന്തൊക്കെയ കഴിച്ചേ
സ്നാക്സ് ഞങ്ങക്ക് സ്നാക്സ് ആയിട്ട് ഞങ്ങക്ക് ചക്ക പുഴുങ്ങിയതായിരുന്നു
ഓ കുക്കിന്ന ഇഷ്ടണോ
റ്റ വല്ല്യറിവൊന്നുല്ല എന്നാലും കുക്കിങ്ങ് ഇഷ്ടാണ്
ബേക്കിങ്ങനെന്തേലക്കെ
ആ കേക്കൊക്കെ ചെയ്യാറുണ്ട് ചെറിയ രീതില്
എല്ലാം ചെറിയ രീതിയിലാണല്ലോ തുടങ്ങുന്നത് എല്ലാം ചെറിയ രീ
ആ അതിന്റെ വല്യ മെയിൻ ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ്ല്ല ഒന്നും ആവൂ ല്ല
ആ അതക്കെ മതി നമ്മട ഹോബിയയിട്ട ഞാനും ഇടക്കൊക്കെ ഇങ്ങനെ ഒരു ഒഹ് ഒഹോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചിലതൊക്കെ ഫ്ലോപ്പ്
അതെ ആ എനിക്കും അങ്ങനെ ഫ്ലോപ്പ് പയ കാര്യങ്ങൊക്ക ഉണ്ട്
മ്
ആ പിന്നെ അത് ഇ റീകണ്ടിന്യു ചെയ്യൂവോ ഫ്ലോപ്പായത് പിന്നെ
എന്തെങ്കലൊക്കെ ചെയ്ത് ഒപ്പിച്ച് ഞാൻ വെക്കും
കളയുല അതേ
അത്രയ്ക്കും മോശമായി പോയിട്ടില്ല എന്തെങ്കിലും ഒക്കെ അല്ലെങ്കീ ഞാൻ തന്നെ എടുത്ത് തിന്നും
ആഹ് ആഹ്
പിന്ന കേക്കാലോ
അതെ കളയാൻ പറ്റില്ലല്ലോ ഇത്രയും സാധനം
അതെ അതെ പിന്നെ ഉണ്ടാക്കാൻ സമ്മക്കുല
ആഹ് ഇവിടെ അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങ് വേസ്റ്റായി പോയിട്ടില്ല പിന്നെ ആ നമുക്കല്ലേ അറിയുള്ളൂ അ ങ്കര ഇതുണ്ടന്ന് നമ്മൾ ഉദ്ദേശിച്ച യിൽ വന്നില്ല അതിന് കുട്ടികൾക്ക് കൊടുക്കുമ്പോ അവർ ക്കൊരു ടേസ്റ്റ് യാ അവര് അതും കൊണ്ടു പോയിക്കോളും
ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് വേണേങ്കിലും പറഞ്ഞു പറ്റി ട്ടിയാലോ കൊറച്ചൂടെ വലുതായി കിട്ടി
ആ അത് പറ്റൂല്ല ഇപ്പൊ ചെറുതായത് കൊണ്ട്‌ പ്രശ് ഇല്ല
അതെ മ് ട്രാവ ചെയ്യാറുണ്ടോ
ട്രാവലിങ് ചെയ്യാല് കൊറവാ
ഉം ഇഷ്ടാണ് ഇഷ്ടല്ലതോണ്ടാണ്
ഇഷ്ടോക്കെ തന്നെയാ പക്ഷേ നമുക്ക് ഒറ്റക്ക് പോകനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറ്ണ്ടോ
ആ ഞാന് ഇടക്കൊക്കെ ചെയ്യാറുണ്ട് ബഷേ കൂട്തലും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ആ സോളോ അങ്ങനെ ഇത് വരെ പോയിട്ടില്ല പശെ ഇപ്പം സൗത്ത് ഇന്ത്യാ ആ ഒരിത് മാത്രമേ കവർയ്തിട്ടുള്ളൂ നോർത്തിലോട്ട് അങ്ങനെ പോയിട്ടില്ലാ ആ അങ്ങനെക്കെ ഒരു ഭയങ്കര ഇഷ് ട്ടമാണ് എനിക്ക് ഇങ്ങനെ കാട്, മല ഇതൊക്കെ
ഭയങ്കരായിട്ടില്ലാ ഭയങ്കര ഹൈ ട്രക്കിങ് ഒന്നും പോയിട്ടില്ല അതൊക്കെ ഇനി പോണം മുൻപ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നു
യെ ലിസ്റ്റിലുണ്ടോ
ആ ഇതൊക്കെ ലിസ്റ്റിലുണ്ട് ഓരോ ജില്ലയിലെയും ഓരോരോ വാട്ടർ ഫോൾസ് ഇവിടെ നോക്കി നിക്കാറുണ്ട്
ആ ആ പിന്നെ രെസാണ് ഇങ്ങനെ ഫ്രണ്ട്‌സ് കൂടി പോകുമ്പോ രെസാണ്
അതെ മ് ഇനിയെര് ബ്രേക്ക് ഏ
അതെ അതെ എന്തെങ്കിലും ലൈഫ് ലൈഫല്ലേ ഒരു ലൈഫല്ലേ ഒള്ളൂ എന്തെങ്കിലോക്കെ വേണ്ടേ.
അതെ എത്രയെന്ന്‌ പറഞ്ഞാ നമ്മള് മ്
എന്തെ ചായ കുടി കഴിഞ്ഞാ.
ആ ചായ കൂടി ഞാൻ ചായ അങ്ങനെ അധികം കൂടിക്കാറില്ല. ചായക്കോ കുടിക്കാറില്ല, വെള്ളം തന്നെയാണ്.
ട്ടെക്കെ ഉണ്ടാവോ അതോ അതൊന്നും വേണ്ടന്നാണോ?
ഇങ്ങനെന്തെലും മോ ട്ടുണ്ടെങ്കി എന്തെങ്കിലും പോയി ആ സ്നാക്സൊക്കെ ഇണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ മാഗി അങ്ങനെ എന്തെലൊക്കെ.
ആ ആ
അല്ലാണ്ട് ഏ ചായ തന്നെ വേണോന്ന് നിർബന്ധോന്നു ന്നുല്ല, ചായ നിർബന്ധമാണല്ലേ.
ഇല്ല എനിക്ക് നിർബന്ധൊന്നുല്ല. പിന്നെ വീട്ടില് അമ്മയെ ക്കെ ഇള്ളത് കൊണ്ട് അവരെന്തായാലും ഉണ്ടാക്കും അപ്പ പിന്നെ ഒരു വസം നമുക്ക് മാറ്റി വെക്കും. അങ്ങനെ നിർബന്ധോന്നില്ല കു കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പോല്ല.
കൊഴപ്പല്ലല്ലേ ചെലോർക്കൊക്കെ ആണെങ്കിൽ ഒര് അടി
ആഹ് ആ അതെ അങ്ങനെ എനിക്കറിയാം ഒരുപാട് ആൾക്കാര അറിയാം നിർബന്ധമായിട്ടും വൈകുന്നേരവും പിന്നെ രാവിലെ കുടിക്കേണ്ടത് പക്ഷേ എനിക്ക് അങ്ങനത്തെ കുഴപ്പൊന്നുല്ല പിന്നെ കുടിക്കൂ കുടിക്കൂല്ലന്നല്ല. എന്നാൽ അടിഷനായിട്ടൊന്നുല്ല.
ഫേവററ്റ് ഫുഡേതാ?
അങ്ങനെയൊന്നുല്ല എല്ലാത്തിനും എല്ലാ ഫേവറേറ്റ് തന്നെ കൊറയെണം, മന്തി ഇഷ്ടട് ബിരിയാണി ഇഷ്
നമ്മുടെ മലയാളി ക്രിസ്യൻ അല്ലേ.
എന്താ ഫേവററ്റ്സ് അതെ ഈ അധികായിട്ടില്ലല്ലോ. മന്തി കേറി വരാൻ തുടങ്ങീട്ട്
ആ ഇപ്പോ ഭയങ്കര റീസന്റ്ലി ആണ് കേ പക്ഷേ എങ്കിലും നല്ല രീതിക്ക് ക്ലിക് ക്കാവുന്നുണ് കാരണം യങ്സ്റ്റേഴസിന് ഭയങ്കര
അതെ അതെ ആദ്യം ഇങ്ങനെ കേട്ട് പോയ ഉണ്ടായിരുന്നുള്ള പിന്നെ വീട്ടില് തുടങ്ങി കുക്കിംഗ്
വീട്ടില് മന്ദിയൊക്കെ വെക്കോ
മന്തി എങ്ങനെ റെസ്റ്റോറന്റ് കാണുന്ന മന്തി ഒന്നല്ല നമ്മൾ ഇങ്ങ കുക്കറിലൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനെ ആ അങ്ങനെ യൂട്യൂബ ഒക്കെ നോക്കി ഉണ്ടാക്കിട്ടുണ്ട്
ഞാൻ മന്തിൊന്നും ട്രൈ ചെയ്തിട്ടില്ല അത്രക്കെ ഒന്നും വന്നിട്ടില്ല എന്തോന്ന
അങ്ങനെ എന്തൊക്കെ ട്രൈ ചെയ്തുന്ന്
ഞാാനീഈ കേക്ക് കുക്കീസ് അങ്ങനെ എന്തെലും ബ്രൗണി അതൊക്കെയാണ് ഞാൻ പൊതുവെ ട്രൈചെയർ ഐംസ് അൊക്കെ എനിക്കഷ്ടം ോർ അത് കുക്ക് ചെയ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പഞ്ചാബീ റസ്പ്പിക്കായിട്ടുള്ളത് ഉണ്ടല്ലോ
ഓ വലിയ ബുക്കിങ് ആണല്ലേ
ആഹ് അത് ഈ റൊ ട്ടി, നാൻ അങ്ങനെ ക്കെ ഈ പനീറ് പൻ ഞ്ചാബി ദബേലൊക്കെ കിട്ടു ലതു പോലതന്നെ
ആ ഏ അങ്ങെ അങ്ങനെയങ്ങനെ കാശ്മീരൊക്കെ ട്രാവലീതിട്ട്ണ്ട്?
ഇല്ലില്ല ഞാൻ നോർത്ത് ഇന്ത്യ അങ്ങനെ പോയിട്ടില്ല പഞ്ചാബില് ഞാൻ പോയിട്ടില്ല അല്ലാണ്ടിങ്ങനെ അവിടെ പഞ്ചാബി ദബെ ക്കെ ഇണ്ടാവൂല്ലോ അപ്പൊ അവിടെക്കെ പോയി കഴിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ തന്നെ ഉണ്ട് പഞ്ചാബി കടകള് അങ്ങനെ ഒരു പരിജയം മാത്ര ള്ളു നോർത്ത് ഇന്ത്യനി പ്പെഴേലൊക്കെ പോണം
ആ പിന്നെ ഇങ്ങനെ ഒരു മൂട് തോന്നുമ്പോ എടക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും കഴിക്കാന്ന് തോന്നുമ്പോ പൊറത്തെറങ്ങോ?
ആ ഒരു മിനിറ്റേ ആ ആ ചെലപ്പം പൊറത്തെറങ്ങും ചെലപ്പോ ഓർഡറീയും എപ്പഴും ഇല്ല വീട്ടാരുടെ മൂടു കൂടി അനുസരിച്ച് നോക്കണല്ലോ നമ്മള് വീട്ടില്ലെല്ലാ അതെ നാ ക്കുന്നേ സ്വിഗ്ഗിന്ന് പറയുമ്പഴത്തേക്കും എപ്പഴും അവർക്ക് ഇഷ്ടപ്പെടത്തില്ലോ ൻസ് നമ്മുടെ ജനറേഷൻ പോലെ അല്ലല്ലോ പേരെന്റ്സിന്റെ ജനറേഷൻ സ്വിഗ്ഗി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവര്
ആഹ് ആഹ് അതെ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റ് ന്നെ എപ്ളും അങ്ങനെയാണ് ഫുഡ് ഫുഡ് ന്തേലും ഫുഡ്‌ ക്കാ ഉം ഉം
സ്വിഗ്ഗിക്കെ അനിങ്കി ആദ്യം വീട്ടിലക്കെ ആക്സെപ്റ്റീത് വരാൻ തന്നെ കൊറച്ച് സമയെടു ത്ത് എല്ലാരുക്കും ഓഡ്റീത് വന്നേനെ ക്ക് ശേഷാണ് ഓക്കെ കൊഴപ്പില്ല എന്നുള്ള രീതിക്ക് ഇവര്ക്ക്
ആഹ് അതെ ടൗൺ ഏരിയാ
ആഹ് കൊറച്ച് കൈൻഡ് ഓഫ്
ആഹ് ആഹ്.
ഉം അങ്ങനെയൊക്കെ ആ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
കൃഷിയോ?
ആഹ്.
കൃഷി അങ്ങനെ മെയിനായിട്ടൊന്നുല്ല നമ്മുടെ സ്വന്ത ആവശ്യത്തിന് ചീര, ആഹ് ആഹ് ആഹ് നമ്മടെ വീട്ടാവശ്യത്തിനുള്ള ആഹ് അതെ പച്ചമുളക്, മറ്റേ ചീര, പിന്നെ വഴുതനങ്ങ അങ്ങനെയാണേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടില്.
ആ വഴുതനക്ക് പക്ഷേ വേഗം മറ്റേ പുഴു കേറും.
എന്തിലാ? ആഹ് ആ അത് വേഗം കേറും അത് നമ്മള് പ്രത്യേകിച്ച് നമ്മളും കൂടെ മരുന്നൊന്നും അടിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വേഗം കേറും.
അതെ വഴുതനങ അങ്ങനൊരു പ്രശ്നുണ്ട് പിന്നെ വെണ്ടക്ക നട്ടിട്ടുണ്ട്.
ആഹ് വെണ്ടക്ക ഞങ്ങള് നട്ടിട്ടില്ല.
ട്രൈ ചെയ്ത് നോക്ക്‌ എടക്കെടക്ക് ട്രൈ പിന്നെ ഫ്ലവറിംഗ് ഒക്കെ എനിക്കിഷ്ടാണ്.
ആഹ് ആഹ് ഞങ്ങളത് തൊടങ്ങുന്നേ ഉള്ളൂ. ഫ്ലവറിങ്ങിന്റെ പരിപാടി. വീടുപണി കഴിഞ്ഞ് സെറ്റ് ആവുന്നേ ഉള്ളു
ഓഹ് ഓക്കേ ഓക്കെ ആ
അതെ യതെ ഒന്ന്പ്പോ സെറ്റ് ചെയതാ ന ഒരു ഭംഗി ഉണ്ടാവില്ലേ നമുക്കൊരു സന്തോഷം പൊർത്ത്ന്ന് കാണുമ്പോളൊരു രസം
അതെ വീട് ഒരു ഹാപ്പി ലുക്ക് വരുന്നത് തന്നെ ഈ ഫ്ലവറിതൊക്കെ
അതെ പിന്നെ കൊറച്ച് വെല്ലുതാ ന്ന ഏ പേരൊന്നു എനിക്കറില്ല മറ്റേ ട്രീ ചേ ഫ്രീയം ഇത്ണ്ടാവൂലേ ഒരു ട്രീ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ ഇരിക്കുന്നേ
ആ മതിം പയ്ൻ
ആ അതുപോലെയുള്ള ഇപ്പൊ കൊറേ ഇങ്ങൻത്തെ സ് ഭവങ്ങളി ല്ലേ
ആ ഈ വീടിന്റെ ഫ്രണ്ടില് നമ്മള് വെക്കുന്ന ക്കെ
അങ്ങൻതെക്കെ ആ സെറ്റെയ്യണന്നാണ് ഇന്ന് തൊടങ്ങിട്ടില്ല ഒരു പ്ലാന് ഒരുരസല്ലത് കൊറച്ചും കൂടെ ആയി വരുമ്പോ രസല്ലേ കാണാൻ
അതെ യതെ ആ പൊർത്തുന്ന് നോക്കും തന്നെ വേഗം നോ മുല അതിലോട്ടൊരു ഇത് വരും വീടിനൊരു പ്രെമിങ് ആവുത്
ആ അതെന്നെ നമ്മൾ പൊർത്ത് ങ്ങനെ പോകുമ്പോളാണ് നമ്മൾ അതൊക്കെ ഇങ്ങനെ കാണുന്ന വീടുകളിലൊക്കെ നമ്മൾ ഒന്നും കൂടിയൊന്ന് നോക്കും ല്ലെ
അതെ വേഗമുള്ള അതുപോലെ തന്നെ വീടിന് ഒരു ഫ്രെയിമിങ് ആകും ഇപ്പം ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും
ആ ആ
ഈ ലോ ഇങ്ങനെവീട്ടി ന്റെ സൈഡിൽഇ ങ്ങന വളർത്തണതും ലാണ് പക്ഷെ അതിനെ കൊർച്ചൂടെ സെറ്റപ്പ് വേണല്ലോ
ആ അത് വേണം പിന്നെ ഇപ്പ ത്തെ ചൂട വല്ലേ വല്ല ജീവകളും കേറി വന്നാ
ഓ അത് ശെരിയാണ് പിന്നെ പാമ്പിന്റെ കേസുകളൊക്കെ ഇപ്പ ഈയിടെ ആയി
കൂടുതല് ആ ഇപ്പ ത്കൊണ്ടൊരു പേടിയ അതിലോട്ട് നോക്കാന്
ആ എടക്ക് വച്ചിട്ടും ഒന്നെങ്കി ചൂട അല്ലെങ്കി
എന്തെങ്കിലൊക്കെ എപ്പളെങ്കിലൊക്ക ഇണ്ടാവും
അതെ അല്ലെങ്കി ഇപ്പം മഴ വെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്ക്ന്ന് ഉം അപ്പം ടൈം വേണം തോന്ന്ന്ന് അപ്പം
ആ ആ ശരി എന്നാ ഓക്കെ